ഊണൊക്കെ കഴിച്ച?
ഏഹ് ഹലോ
കഴിഞ്ഞ ഊണൊക്കെ കഴിഞ്ഞാ
സ്റ്റക്കാവാണ് ആഹ് ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണു നിങ്ങളൊക്കെ കയിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
മ്മ്ഹ് നേരത്തെ കയിക്കുവോ
രണ്ട് മണി രണ്ട് മണിയാവുമ്പ കഴിക്കും
പിന്നെ സമയ കൃത്യനിഷ്ഠന്നില്ല അതുകൊണ്ട് എനിക്ക അതില്ലാന്ന് പറയാം
ഉം
എന്റെ എപ്പഴാ കഴിഞ്ഞു അപ്പഴേള്ളൂ ചിലപ്പോ മൂന്ന് മണിയാകും ചിലപ്പോ ഒന്നരക്ക തന്നെ ആവും
അതെലേ
എന്തേങ്കിലും അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വേറെ?
ആഹ് ഞാന് ഹസ്ബൻഡും പിള്ളേരും
ആഹ് അവരൊക്കെ ഉണ്ടാവോ കഴിക്കാന്
ആഹ് ഇപ്പം
ഉം
അപ്പൊ നമ്മള് ഒപ്പം ഒരേ സമയത്ത് ഇരിക്കും
ആഹ് അത് തന്നെ ലെഞ്ച് ലേറ്റ് ആയി ആഹ് ഒറ്റക്ക് ആവുമ്പോഴാണോ ലേറ്റ് ആവണത്?
ഉം ഉം
ഉം മോന് ഉറങ്ങിയാ
ഇല്ല മോന്പ്പ നിക്കണ് ഉം പിന്നെ നിങ്ങെന്ത് എല്ലാതും ഉണ്ടാക്കില്ലേ മഴതാ മഴ തന്നെയാണ് ഒരു മൂടി കെട്ടി നിക്കാ വെയിൽല്ലാ
ആഹ്
നിങ്ങള് അത് ഉണ്ടാക്കുവോ
ആഹ് അത്യവശ്യം ആഹ് അത്യാവശ്യം ഉണ്ടാ മന്തിക്കേണ്ടാക്കുവോ
ആഹ് മന്തിയൊക്കെ ഇണ്ടാക്കും നിങ്ങള് എങ്ങനെ ഈ ഇലടക്കെ ഇങ്ങനെ ഉണ്ടാക്കലേ
ഇലട മറ്റേ നമ്മള് ശർക്കരയും തേങ്ങയൊക്കെട്ട് പൊടിയൊക്കെ ഇട്ട് ശർക്കര ഇത് ചക്കയല്ല അല്ല ചക്ക മിക്സിയിലിട്ട് അടിച്ച് കൊണ്ട് അതിലേക്ക് പൊടിയും ശർക്കരപ്പാനിയും തേങ്ങയും ഏലക്കായും മറ്റേ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊഴച്ച് ഇട്ടും കൊണ്ട് നമ്മള് ഇലയിൽ പരത്തി വക്കും വാഴേന്റെ ഇലേലും ആഹ് ചക്ക ഇല്ല എവിടുന്നേലൊക്കെ കിട്ടും എന്റെ വീട്ടീ
ആഹ് ആഹ്
അവിടെ ഉണ്ടാക്കലുണ്ടാ
പിന്നെ എനിക്കിഷ്ടം ആണത് സംഭവം പക്ഷേ ഞാൻ ഇണ്ടാക്കി ഞാൻ ഇണ്ടാക്കി നോ ക്കുവൊക്കെ ചെയ്യും ഞങ്ങള് അധികം പൂവടയല്ലേ എലയട അല്ല പൂവടയാ ഉണ്ടാക്കല് പക്ഷെ എനിക്ക് എലയട ഭയങ്കര ഇഷ്ടവാ
അത് ഏങ്ങനെയാ
ആ വാ വാഴേന്റെ ഇല കൊണ്ട്
ആഹ് ആഹ് അത് എങ്ങനെ എലമല് വെച്ചിട്ടല്ല ഞമ്മളത് പത്തിരിക്കൊക്കെ വാട്ടൂല്ലേ പൂവട പറയണേ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ വാട്ടീട്ട് ഇങ്ങനെ ഉം ഉം ശർക്കരയും തേങ്ങയിട്ടിട്ട് അത് കൊ ഴക്കേണ്ട ആവശ്യമില്ല തേങ്ങ വേറെ ആഹ് ബെല്ലം വേറെ ശർക്കര വേറെ ആയി ട്ടാണ് വെക്കുക കൊഴച്ചാ വെള്ളം ആവൂലേ ഇതങ്ങനെ കൊഴക്കൂല ഉം
ആഹ് നമ്മള് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന
ആഹ്
ആഹ് മാവ് എടുത്ത് ഉണ്ടാക്കാലാ
ആഹ് ആഹ് ആഹ് വേഗം വേഗം പൊട്ടി പോവാക്കാർ ഉം കൊഴച്ച് ശരിയായിട്ടുന്നില്ലെങ്കി ഈ പൂവട ആവിയിൽ അല്ലേ എലയടയുടെ മാതിരി ആവൂല ഉം വേറെ വേറെ ടേസ്റ്റ് ആഹ് ആഹ് അതിന് പൊടി വാട്ടുവൊന്നും വേണ്ടല്ലേ ഇല അടക്ക്
പൊടി വാട്ടണ്ട നമ്മൾ അതിലേക്ക് ഇട്ടാ മതി ശർ മറ്റേ തേങ്ങയും ആഹ് പച്ചവെള്ളത്തില്
ഉം ഉം
തേങ്ങയും ശർക്കരൊക്കെ ഇല്ലേ ശർക്കര അപ്പൊ അരിപ്പൊടി മിക്സിയില് ഒക്കെ മിക്സിയിലിട്ട് അടിക്കുമ്പോ എല്ലാം കൂടി അടിക്കും തേങ്ങയും ശർക്കരപ്പാനിയും ചക്കയും എല്ലാം കൂടിയിട്ട് നമ്മള് മി ക്സിയിൽ ഇട്ട് അടിച്ച് ഒരു കട്ടി പരുവാവാൻ വേണ്ടി യാണ് നമ്മൾ ഇച്ചിരി പൊടിയിടുന്നത്
ആഹ് ആഹ്
പൊടിയിട്ട് അങ്ങനെ കുഴച്ച് നമുക്ക് മറ്റേ കറുവപ്പട്ടയുടെ ഇലയില്ലേ
ആഹ് ആഹ്
ആഹ് അതില് പരത്തി നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം
ആഹ് അവിടെ ഉണ്ടാവില്ല അയല
ആഹ് അവിടെ അടുത്തൊക്കെയുണ്ട് അല്ലേ ഞങ്ങള് വാഴേന്റെ വാഴയുടെ എലയില്ലേ വാഴേന്റെ ഇല
ഉം ഞാന് ഈ കറിവപ്പട്ടേന്റെ ഇലയൊക്കെ കടേന്ന് വാങ്ങാറാ
അതേ
ഉം ഞങ്ങൾക്ക് ഇവിടൊന്നുമില്ല
ആഹ് കടയിൽന്ന് വാങ്ങിക്കാൻ കിട്ടുല്ലേ
ഉം ഉം കടീന്ന് വാങ്ങിക്കക്കാരം
ഏഹ് ഞങ്ങക്കൊന്നും കിട്ടുലാ അറിയില്ലാട്ട ഉണ്ടോന്ന്
ആഹ്
ഇവിടെ കിട്ടോന്നറിയില്ല കടേല്ലേ
ആഹ് ആഹ് അവടെ ഇണ്ടാവോണ്ടാവെ പൊർത്ത് ഇങ്ങനെ കിട്ട്ണ്ടാവും
ആഹ് കിട്ടാത്ത കാരണം ചെൽപ്പോ കടകളിലൊക്കെ വച്ചേക്ക്ണത്. ആഹ്
പിന്നെ ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ ഇണ്ടാക്കില്ലേ
ആഹ് മന്തിയൊക്കെ ആദ്യം ഉണ്ടാക്കും ഇപ്പൊക്കെ ഉണ്ടാക്കല് കൊറവാ
ഏയ് ഇപ്പൊക്കെ പൊർത്ത പൊർത്ത്ന്നാവുല്ലേ
ഏഹ്
ഇപ്പ അധിക എല്ലാരും പോർത്ത്ന്ന
ആഹ് അപ്പൊ എല്ലാരും ആഹ് മന്തിയൊക്കെ ഇവിടെത പൊർത്ത്ന്നക്കേ വാങ്ങിക്കുള്ളൂ
ങ്ങള് പിന്നെ പൊർത്ത്ത്തെ ഫുഡ് കൊറവാ ഞങ്ങള് ഫുൾ ഞങ്ങൾ ഫുൾ വീട്ടിലിണ്ടാക്കി കഴിക്ക പൊർത്ത് പോ പാർത്ത്ന്താ പോയി കഴി ക്കൂല്ല കൊണ്ടരൂല്ല
ആഹ് ആഹ് അതാ
ഉം
അതന്നും ഇഷ്ടല്ലേ
ഇഷ്ടല്ല ഇബടെ അങ്ങനെ അങ്ങനെ ശീലിച്ചിട്ടില്ല അപ്പൊ ആരും അങ്ങനെ വാങ്ങൂല്ല ആദ്യത്തെ പോലെ തന്നെ ഇങ്ങനെ പോവോണ്ട്
ഉം
പിന്നെ ഞാഠപിന്നെ കുക്ക് ചെയ്ത് നോക്കും ഫോണിലൊക്കെ നോക്കിട്ട് പൊർത്ത്ത്തെ ഫുഡിന്റെ ഒക്കെ പോലെ ഇങ്ങനെ നോക്കും ഇഷ്ടാണ് തിന്നാൻ പഷേ അങ്ങനെ വാങ്ങൂല്ല വീട്ടിലൊക്കെ പോകുമ്പോ അവിട്ന്നൊക്കെ വാങ്ങും
ആഹ് ആഹ് ആഹ് ഉം
ളം ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ
ആഹ് അതന്നെ
ഉം ങ്ങള്ങ്ങനെകോ ഫുൾ ഫാമിലി ആയിട്ടാണ് ഓരോ വീട്ടിലാണെന്നേ ഉള്ളൂ പക്ഷേ അപ്പുറപ്പുറായിട്ടാണ് വീടുകൾ ഏട്ടന്മാരിം അനിയന്മാരിം ഉം ഉം എല്ലാരും അടുത്തടുത്തായതുകൊണ്ട് അങ്ങനെ വാങ്ങല് കൊറവാണ് ഒരാളെ എന്താ ചെയ്ത് അതുപോലെ തന്നെയാകും ബാക്കിയുള്ളോരും അങ്ങനെയാണ് ഒരു ഇതിലത് അതന്ന് നല്ലത് എന്തെങ്കിലും സംഭവിച്ചാല് എല്ലാരും ഉണ്ടാവും അങ്ങനെരു കാര്യം എന്തായ്ച്ച ഇങ്ങനത്തെക്കെ കാര്യം നോക്കുമ്പോ നമ്മളെ മക്കള ഇഷ്ടം നമുക്ക് നട്ത്തി കൊട്ക്കാൻ പ പറ്റില്ല അങ്ങനെരു ഇതാണ്
അതെ ആഹ് വല്ലപ്പോഴൊക്കെ ഒന്ന മേട്ച്ചു കൊടുക്കാന്നല്ലാണ്ട്
ഉം ഉം മക്കൾക്ക് വേണംന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാർക്കും ഒന്നും ഒപ്പൊന്നും വാങ്ങാന നമ്മുക്ക് കഴയില്ലല്ലോ കൊറെ ആള്ണ്ടാവുമ്പം ഉം ഉം
എല്ലാവരും ഉള്ളപ്പോക്കെ നമ്മള് പൊർത്ത്ന്ന് വാങ്ങിക്കൂല
ഉം ഉം ഞാനപ്പ എന്ത് ചെയ്യും വീട്ട് കൊട്ന്ന് ഹ് ഇപ്പൊ ചിക്കന് അങ്ങനെ എന്തെങ്കിലും കൊട്ന്നക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ അങ്ങനെ വെറൈ റ്റി അയ്റ്റം ഉണ്ടാക്കി കൊടുക്കും
ആഹ്
നമ്മഴെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
അങ്ങനെ ഫോൺ ഇണ്ടാവോണ്ട് കൊറെ അങ്ങനെ അറിയ് അടിച്ചുടുത്താ മതിയല്ലോ ഉം
ഉം
ഇന്ന്
പച്ചക്കറിയോക്കെ വീട്ടിലുണ്ടായിരിക്കുംല്ലേ
ഇല്ല ഒന്നുല്ല പച്ചക്ക് റൊന്നും ഇല്ല ഒക്കെ പുറത്തുന്ന് തന്നെ ഉം ചക്കില്ല ഞങ്ങക്ക് മാങ്ങപ്പോ ഈ ഈ വർഷണ ഇപ്പൊ മാങ്ങ ഹ് ഉണ്ടാവല ങ്ങനെ ബ്ലഡ് ചെയ്ത തന്നണ്ടായില്ല അങ്ങനെ വാങ്ങീട്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു ചക്ക ഒന്നും ഇല്ല ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പ ഇങ്ങനെ വീടുക വെക്കേണ്ടിട്ടേ ഒക്കെ കഞ്ഞ് എല്ലാരും ഉ ഒരോടത്ത ആയതൊണ്ട് ഒക്കെ കാഞ്ഞു ഒക്കെ ഇണ്ടായിരുന്നു ഇവിടെ
ആഹ്
ഇപ്പൊ ഒന്നുല്ല
ആഹ് ആഹ് ആ ഞങ്ങക്കും ആദ്യക്കണ്ടായിരുന്നു ഇപ്പൊ ഒന്നുല്ല ഞവൽ പഴഒക്കെ ഇണ്ടാറു ഞവൽ ഇല്ലേ ഉം
ആ അതൊക്കെ ഞങ്ങള് ചെറുപ്പത്തിൽ പോയി തിന്ന ഓർമ്മേണ് ആ ഞാവൽ പഴൊക്കെ ഉം ഇപ്പൊന്നും എവിടെയും കാണാനേല്ല ഇപ്പൊ ഓക്കെ കടൽക്ക് പോണം
ആഹ ആഹ് ആഹ്
എവിടെ ഇല്ല ഞാവൽ പഴം
ഇപ്പൊ കഴിഞ്ഞിട്ടാ ഇണ്ടാർന്നു ഞങ്ങള ഒരടക്ക് നല്ലോണം കുറെക്കെ ചാടിപ്പോകും കുറേക്കെ ഞങ്ങക്ക് കഴിക്കാൻ കിട്ടും അങ്ങനെയൊക്കെ
അത് തിന്ന കഴിഞ്ഞ എല്ലാരും നാവ് നോക്കും അതങ്ങനായി അങ്ങനെയൊക്കെ ഒരു രസം ഉം
ആഹ്
ഇല്ല പഴം ഒന്നും ഇപ്പം ഇപ്പം ബഡ്ഡ് തൈ ഉണ്ടാവ കൊണ്ട് ഇപ്പൊ കൊറെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെ ക്ക്ണ്ണ്ടേല്ലാരും എല്ല സംഭവം ഞങ്ങളപ്പുറക്കെ അങ്ങനെ പാഴങ്ങ അങ്ങനത്തെൊക്കെ ഉണ്ട് ചെറിയ തയ്യ്മ തന്നെ ഇണ്ടായി അങ്ങനെ ബെഡ് ചെയ്ത തൈ ഉ റംബുട്ടാനൊക്കെ ഉണ്ടാ അവിടെ
റംമ്പൂട്ടന് ഇവിടെ ഇല്ല എന്റെ വീട്ടിലൊക്കെ ഉണ്ട്
ആ വീട്ടിലെല്ലാവും ഉണ്ടാവൂലേ
ആഹ്
വീട് എട്ത്താ
ആ ഒരു ഏഴ് കിലോമീറ്റർ
ആഹ് ആഹ്
മക്കൾ വരുമ്പോന്താക്കി കൊടുക്കും വൈകുന്നേരം
മക്കള് വരുമ്പോ കുട്ടിണ്ടാവോണ്ടപ്പോ അങ്ങനെയൊന്നും ഉണ്ടാക്കലല്ല അപ്പൊ ഞാൻ കടയിൽന്ന് എന്തെങ്കിലും വാങ്ങും അല്ലെങ്കിൽ അപ്പ എന്തെങ്കിലും അങ്ങനെ ചുട്ട് കൊടുക്കും അധികം ഈ എണ്ണക്കടി വല്ലാണ്ട് അങ്ങട്ട് കൊറക്കല പഴം പുഴുങ്ങി കൊട്ക്കാ അങ്ങൻത്തക്കാ
ആ അതൊക്കെ നല്ലതാ ഹെൽത്തി ആണ്
നല്ല കുറേ ദിവസം ആയാല് പഴപൊരി ഉള്ളിവട അങ്ങനെ എന്തെങ്കിലൊക്കെ ക്കെ ചെയ്തു കൊടുക്കും എണ്ണകളും എപ്പഴും എപ്പഴും ഒന്നും കൊടുക്കൂല ഉം
ആഹ എപ്പഴും കൊടുക്കണ്ടിരിക്കല നല്ലത്
ഉം ഓൽക്ക് എപ്പോളും കിട്ടിയ എപ്പോളും തിന്നും
ആഹ അതന്നെ
ഉം ചോറോന്നുല്ല ആവശ്യം
ആഹ സ്കൂളിലൊക്കെ എങ്ങനെ പോണ വണ്ടിക്കാണോ
ആഹ് ഓട്ടോ ഉണ്ട് ഓട്ടോയിലാണ് ഇവിടെ ഇവിടത്തെ ഏട്ടനെന്നെ ഉം ഇവിടത്തെ ഓരോ വാപ്പാനെന്നെ കൊണ്ടാക്കണ കുട്ടികളെ അപ്പൊ അങ്ങനെപ്പോവും ഉം ന്നാ ശരി ന്നാ പിന്നെ വിളിക്ക ആഹ്
ആഹ് ഓക്കെ